ഹലോ
ആഹ് അതെ ഹലോ ആഹ് കേൾക്ക്‌ണ്ട്.
ഹലോ ആഹ് എന്തൊക്കെയാണ് വിശേഷം? ആഹ്
സുഖാണ്.
എന്തൊക്കെയാണ് സുഖല്ലേ?
ആഹ് സുഖാണ്.
ആഹ് പിന്നെ?
ഹലോ
ആഹ പറപ ഫ്രീ ആയോ ഇപ്പൊ പണിക്ക കഴിഞ്ഞാ ആഹ
ഉം
പിന്നെ
വേറെൊരു ഫോണ് വരുന്ന ഹലോ
ഹലോ കേക്കണ്ട് കേൾക്കുന്നില്ല
ആഹ് അൊ കഴക്കട വേറെൊരു കോള് വന്നതിന്റെറെടൽ
ആഹ പിന്നെ
ചായടെ കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞിട്ടില്ല ചായ ഉടിക്കിയൊക്കെ എന്തെങ്കിലും ആക്കണം അുള്ള പരിപാടിയിലാണ്
ഉം
പിന്നെ
സ്കൂളൊക്കെ തോർക്കാനായില്ലേ
അതോ ആഹ ആയി
അടെണ്ട് അപ്പംപ്പൈഈ നേരത്തെ ഫ്രീ എാ വൈകുന്നേരം ആവുമ്പോ കുറച്ച നേരം ഫ്രീ ഉണ്ടാവല്ല
ആ പി സ്കൂൾ തോറക്കാനായി സാധനം കാര്യങ്ങളും വാങ്ങണം തിരക്ക തന്നെ
ആ സ്കൂളും പെരുന്നാളും ഒക്കെയില്ലേ
എല്ലും നല്ലായി
എല്ലാതും വാങ്ങി കുട്ടികൾക്കൊക്കെ വാങ്ങിയോ
ആ് അല്ല വാങ്ങി റെഡി ആയി പെരുന്നാൾ ഡ്രസ്സ് എടുത്തിക്കില്ല അതെടുക്കാം ഉം അതന്നെ പിന്നെ?
മക്കക്ക് എല്ലാർക്കും വാണ്ടിയെരൊല്ലോ ചെറിയപെര്ന്നാള് കയിഞ്ഞ് വെല്യ പെര്ന്നാക്കും ഇപ്പ എല്ലാർക്കും വേണല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പണ്ടത് പണ്ടത്തെ പോലെ
പണ്ടത്തത് ഇല്ല ഇല്ലാ പണ്ടൊക്കെ നമ്മക്ക് ഡ്രസ്സ് എങ്ങനെങ്കിലും ഒപ്പിച്ചൊക്കെ പോയാ മതി ഇപ്പത്തതൊന്നും അങ്ങനൊന്നും നടക്കൂലാ
ആഹ് അതന്നെ ഇപ്പൊ പെര്ന്നാക്ക് തന്നെ വേണം ബഡ്ജറ്റ് അയിന് വേറെന്നെ വേണം പറയും
പിന്നെ
ഒപ്പി
ഇല്ല ഇല്ലാ ഇപ്പാണെങ്കിലെന്ത്ന്നാ സാധനത്തിനൊക്കെ എന്താ പറിയാ തീ വെലയല്ലേ
ആഹ് അതന്നെ എല്ലത്തിനും വെലയാ അഞ്ഞൂറൊന്നും കൊണ്ടു പോയാല് ഒന്നും ആവൂലാ അജ് അഞ്ഞൂറ് മതിയേനും എല്ലാ സാധനം വാങ്ങിയാലും ബാക്കി ആയിക്കും
അതന്നെ ഉം കാലം പോയ പോക്ക് ഉം പണ്ടത്തെ കാലം തന്നെയായിരുന്നു നല്ലത് നമുക്ക് എന്താ പറയാ അഞ്ച് അഞ്ച് രൂപ വരെ കൊണ്ടു പോയാലും ബാക്കി കൊണ്ട് വരായിരുന്നു
അതന്നെ അന്നഞ്ച് രൂപക്കന്നെ മീനായാലും എന്തായാലും കിട്ടേരുന്നു ഇപ്പ അതൊന്നും എല്ലാത്തിനും വെലയാണ് ബീഫായാലും ചിക്കനായാലും
അതാണ്
ഓരോ ദിവസം കഴിഞ്ഞു പോ കൂടണെങ്കിലെന്നെ ഒരു സംഖ്യ വേണം കൈയ്യി
ഉം പിന്നെ അപ്പൊ എന്താ പറയാ വല്യൊരു തുകയില്ലാണ്ട് ഇന്നത്തെ കാലത്ത് ജീവിച്ച് പോവാനൊന്നും പറ്റൂലാ
ആഹ്‌ അതന്നെ അല്ലെങ്കി മക്കക്ക് ക പറ്റൂല്ലാ ഒരാക്ക് വാങ്ങിയാല് അപ്പൊ പിന്നെ ആഹ് എല്ലാർക്കും വാങ്ങണം അയലോക്കത്ത് വാങ്ങിയാ തന്നെ
ആഹ് ആട അത് വാങ്ങി ഇവിടെ ഇത് വാങ്ങി ഞമ്മക്
ന്നത് വാങ്ങി അതെന്നെ ഇപ്പ ചെറിയെര്ന്നാക്ക് വാങ്ങിയാലും വലിയെര്ന്നാക്കും എല്ലാ സാധനോം വാണല്ലോ
അതാ വേണം അവര് കുട്ട്യേള് ഇപ്പ ആടേം ഇടേം കണ്ടാ നമ്മളോട് പറയും ഞമ്മക്ക് വാങ്ങി കൊടുക്കാതേം പറ്റൂലാ ഞമ്മക്ക് സങ്കടാവൂല്ലേ
ആഹ്‌ അതെന്നെ അമ്മള് വാങ്ങാഞ്ഞാ പിന്നവർക്ക് അപ്പൊ ഞമ്മള് സാധിച്ചു കൊടുക്കു ഞമ്മള് ഞ ഞമ്മക്ക് അങ്ങ് അന്ന് ആഹ് ആഹ് ഞമ്മളെ കാലത്തൊക്ക അങ്ങനെയാരുന്നു പിന്നാ ഇല്ലെങ്കി ഇല്ലാതെ നിക്കും അയ്ക്ക് അമ്മക്ക് ക്ഷമേം ഇതൊക്ക ഇണ്ടായിനി ഇപ്പത്തെ മക്കക്കയി
ആഹ്‌ ഇപ്പത്തെ മക്കക്ക് അതില്ലാ എന്തെങ്കും പറയുമ്പം തന്ന എന്തെങ്കും പോയി ചെയ്തൂടുന്നല്ലേ പറയ്ന്ന്
ആഹ്‌ അതന്നെ
ഉം അതുകൊണ്ട്
ഇപ്പം ഓരോ സ്ഥലത്തിലും കേൾക്കണം കേൾക്കണ് ഫോൺ തന്നാ ഫോൺ വാങ്ങിയെക്കാനും പേടിയാ ഇപ്പം അങ്ങനെയാണല്ലോ കാലം
അതന്നെ ഓ മിൻഞാന്നേറ്റെ ഞാനൊരു വീഡിയോ കണ്ടു ഒരു കുട്ടിക്ക് ഫോണ് കൊടുക്കാതിന്റെ പേരില് ബിൽഡിങ്ങിന്റെ മേലെ
ആഹ്‌ ഞാനും കണ്ട് ഞാന്റെ മ്മാക്കും എല്ലാർക്കും കാട്ടിട്ത്തു. ട്ട്യാള് ഓരോന്ന് ഞമ്മളന്നേണ് വേര്തി വെക്ക്ണ്
ആഹ്‌, അമ്മള് അമ്മളെ പണിയെടുക്കട്ടേന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യും പക്ഷെ അത് ന്നമ്മക്കന്നെ വിനയാവും ചെയ്യും.
ഉം, പിന്നെ അമ്മളന്നെക്കെന്നേ കേതേയ്ക്കാരം പിന്നെ അമ്മക്ക് ദു ഖാണ് നമ്മ വാണ്ടില്ലേനീന്നാവും ഓരോ ദിവസം അങ്ങനെ തന്നെ കേയ്ക്ക്ണ്.
അതന്നെ ഓരോ ദിവസം ഓരോരോ വാർത്തെ.
ഓരോ വാർത്ത മക്കക്ക് ഫോൺ വാ ഷും പിന്നെ ഗെയിമും കാര്യായിട്ട് ഗെയിമ് ഇ പേറാണ് അതോണ്ടക്ക കുട്ട്യാള് അഡിക്റ്റ് ആവ് ആണ്.
അതെ അതിന്റെ മേലെ തന്നെ ഇപ്പ എല്ലാ കുട്ട്യാളും അഡി ഇപ്പ ചെറിയ മക്കൾക്ക് പോലും ഓരോ രക്ഷിതാക്കള് ഫോണ് വാങ്ങി കൊടുക്കുന്നില്ലേ.
ആഹ് ഫോണ് പ്പൊ കുട്ട്യാൾക്ക് ഗൾഫില് മ പിന്നാ ബാപ്പാര് വ്ൾച്ച്മ്പൊ കുട്ട്യാൾക്ക് ഫോൺല് കാണാല്ലോ ബാപ്പാരേ പിന്നെ ആഹ്‌, അങ്ങനെ നോക്കി വിളിക്കണം അതാണല്ല ഐ എം ഒ വിളി ച്ചേ ഓര് നോക്കിവ വർ നോക്കി ന്ന്ക്കാണല്ലോ കുട്ട്യാള് ചെറിയെ
ആഹ്‌ ന്ന്ട്ട് അവരന്നെ എടുത്ത് ഒറ്റക്ക് വ്ളിക്ക്യാ
ആഹ്‌ അതന്നെ ജൻച്ച കുട്ട്യേക്കന്നെ ഇപ്പൊക്ക ക്ക ഫോണ് കണ്ടാ അയ്ക്ക് ന്നൊക്കും.
ആഹ്‌ ഉം, ചെറിയ മക്കള് വരെ അതിനെ
ആഹ്‌. കയ്യ്ണും ഞമ്മള് കൊടുക്കാതെ ന്ന്ക്കാ പക്ഷെ കൊടുക്കാതെ ന്ന്ക്കാനൊന്നും അമ്മള് കൊട് ഇല്ലെങ്കി വേറന്തോലെ
ആഹ്‌ ആരെങ്കും കാണുമ്പോ അവരെ കൂടെ പോയി ആഹ്‌ അവരേ കൂടെ പോയി കാണും ന്നിട്ട് വന്നിട്ട് ചോയ്ക്കും. അവര്ക്ക്ണ്ടല്ലോ ഞമ്മക്കന്താ ഇല്ലാതേന്ന് ഉം. അ്‌പ്പത്തെ മക്കളെല്ലാം പഠിച്ചും ടൂറേയ് ഇപ്രാശ്യം എവിടെയാണ് ചെറിയേ ചെറിയേ ട്രിപ്പ് പ്പൊ ബീച്ച് അങ്ങനെക്ക പോവല്ലാതെ വൽതായി ട്ടൊന്നും പോയില്ല നിങ്ങള് പോയിട്ട്ണ്ടോ?
ആഹ്, ഞങ്ങൾ ചെറി ചെറിയെ ടൂറ് ഇങ്ങനെ കക്കാടം പോയേല് അവടെക്കങ്ങനെ കുട്ട്യാക്ക് രസാണ് പാർക്കിലൊക്കെ പോവുംമ്പോ.
അതന്നെ നമ്മള് നമ്മളെ ഇഷ്ടം നോക്കൂല കുട്ട്യാളെ ന്നൊക്കും.
അയന്നെ വ്ട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഓൽക്ക് ഓരോന്ന് പറയും.
ഉം.
അപ്പ പിന്നെ എവ്ട്ക്കേലൊക്കെ പോകും പിന്നെ എല്ലാ ദിവസം കല്യാണായിട്ടും. ആഹ്, എല്ലാ ദിവസം കല്യാണം തായിറ്റ് ഒയ് വും ല്ല്യാ ആർക്കും. പരിവാടിയല്ലേ ഇപ്പൊ ഈ മാസം ഫുള്ള് പരിവാടിയാ.
ആഹ് സ്കൂള് പൂട്ടിയാ പരിവാടി കാര്യങ്ങള് എല്ലാം തന്നെ എല്ലാ ഭാഗത്തും നോക്കുമ്പോ ചെലവേ വരുന്നൊള്ളു.
ആഹ് ചെലവിന്റെ പരിവാടിയെന്നെള്ളു എവടെ നോക്കിയാലും ചെലവ്.
ഉം ഇപ്പം തന്നെ കാണില്ലേ ഒരോ കല്യാണത്തിന് എന്തൊക്കെ ട്രെൻറുകളാ വന്നിട്ടുള്ള് നമ്മളെല്ലാം പണ്ട് അങ്ങനെ ഇണ്ടാരുന്നാ
ആഹ് അതന്നെ ഞമ്മള് ഇന്നിപ്പോ ഞാനിന്റെ അമ്മോന്റെ കുട്ടിന്റെ കല്യാണണ്ടായിന്നു
ഉം
അവടെ എല്ല നല്ല പരിപാടിയാണ് സെറ്റപ്പ് പരിപാടിയ്ന്ന്റയാ നല്ല ഉഷാറാരുന്നു ഫുഡും കാര്യങ്ങളും എല്ലതും അങ്ങനെന്നെ പിന്നെ ഓരെ ഡ്രസിങ്ങും കാര്യങ്ങളും സ്റ്റേജും പരിപാടികളും ക്കെ ആഹ് അതൊക്കെ അടിപൊളിയാക്കി പിന്നെ ഇപ്പോ പൊന്നിന് വെലയാണ് ഇതാണ് അതോ പണ്ടം പണ്ടത്തെ പോലെല്ലല്ലോ അന്ന് മുപ്പതും നാല്പ്പതും അയ്മ്പതൊക്കെണ്ടായിന്ന് ഇപ്പോ അഞ്ചോ പ
അതന്നെ ഇപ്പത്തെ പോ ന്നിന്റെ വെല ഇന്റെമ്മോ ഒരോ കുട്ടികളെ കെട്ടിക്കിണിക്ക് ഇപ്പയെ ഇണ്ടാക്കി വെച്ചാലേ നമ്മളെ മക്കളെ കെട്ടിക്കുമ്പഴത്തേക്കും വുള്ളു.
ആഹ് അതെ പിന്നെ പൊന്ന് ഇപ്പാരും പറയണത് കൊടുക്കുണുല്ല ചോയിക്കുണുല്ല അന്നത്തെ കാലത്തൊക്കെ പൊന്ന് ഇത്ര വേണന്ന് പറയും.
ആഹ് പണ്ട് പറയാറില്ലേ ഇത്ര വേണം ഇന്നാലേ കെട്ടുള്ളൂ.
അത്രയെക്കെ കാണുള്ളൂ സ്ത്രീധനം വേറേം ഇപ്പ ആഹ്‌ പരിപാടിയൊന്നുല്ല.
ഇല്ല
ഇപ്പോ
ആഹ് ഇല്ലാത്ത തന്നെയാ നല്ലത് അതില്ലാതതിന്റെ പേരില് സമാധാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് കി കിട്ടിട്ടില്ലോ കിട്ടിട്ടില്ലോന്ന് പറഞ്ഞോണ്ടിരിക്കും
അന്നത്തെ കാലത്ത് കിട്ടിയില്ലെങ്കി വീട്ടി കൊണ്ടേയാക്കും. ആഹ് ആഹ് ഇന്നതില്ല ഇന്ന് ഇല്ലെങ്കിൽ ഇല്ലാതിക്കാ
അതന്നെ പിന്നെ
അങ്ങനക്കെ മക്കളൊക്കെ എവടെ?
എന്താ ഇവടന്ന് കളിക്ക്ന്നണ്ട് മീറ്റത്താള്ളത്.
ആഹ് പിന്നെ ഈഹ് ഓതും ഹോസ്പിറ്റൽ കാര്യങ്ങളും അസുഖം ഇതും ഓരോ ഇതല്ലേ
ഒന്ന് മാറുമ്പോം ഒന്നടുത്തത് അടുത്തത് സ്കൂള് പൂട്ടി തൊറക്കുന്നവരെ കണക്കാ
അതന്നെ ഇനി ഓരോ ഇത് വരും ഇങ്ങനെ കൊറോണ പറഞ്ഞാണ് ഇനിപ്പ ഏതാണാ വരുന്നേ
ഓഹ് ഓരോ സമയത്ത് ഓരോന്നിപ്പ ഇനിപ്പം വീണ്ടും ലോക്ക്ഡൌൺ വരുന്നുണ്ട്ന്നാ ക്കെ പറേണ കേക്കണ് എന്താണോ എന്തോ ഹലോ
ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്കണ്ട്
ആഹ് ഉം പിന്നെ നിങ്ങക്കൊക്കെ കൊറോണൊക്കെ വന്നിട്ടുണ്ടാ?
കൊറോണ ഞങ്ങളവടെ വന്നിട്ടില്ല. ഇവട എല്ലാർക്കും പേടി ഇതൊക്കെ ഏരുന്നു അവർക്ക് ഒക്കെ വന്ന്ണ് പക്ഷെ ഞങ്ങള് പിന്നെ അങ്ങനെ എല്ലാ കരുതാൻ കരുതിയെണ് സാനിറ്റൈസും ഇതൊക്കെ അടിച്ച് കേയ്കും എല്ലാ ഇതുണ്ടായിന് പക്ഷേ പുറത്തക്ക് പോവാത അങ്ങനെ നിക്കെയ അങ്ങനെ കൊറെ ഒന്നും അങ്ങനെ കരുതിയിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് വന്നിട്ടില്ല കര് ഇത് പിന്നെ നല്ലോ സുരക്ഷിത അയോൽക്ക് ഒക്കെ വന്ന്ണ്. അങ്ങനെ ആയാൽക്ക ഫുള്ള് വന്നേ ഞങ്ങള കുടുംബത്തി ല വന്ന്ണോ?
ഉം വന്നിട്ടുണ്ട്.
ഉം.
ഉം വന്നാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള യോ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ ഈ തൊണ്ട വേദനയൊക്കെ സഹിക്കാൻ പറ്റാത്ത സംഭവാണ്.
ആഹ് എന്ന കൊറെ ആൾക്കാര് അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടല്ലോ. അന്നത്തെ ഏ
ഓക്കെ എന്നായിക്കാണ്ട്.